ഹലോ
വീട്ടിലാണോ ചേച്ചി?
ആഹ് കേക്കണ്ട് കേക്കണ്ട് എന്തൊക്കെണ്ട് വിശേഷം?
നല്ലയെന്നെ ചായ കുടിച്ചോ?
ടി കയിഞ്ഞു ന്റെതും മക്കൾതൊക്കെ കയിഞ്ഞു ഇനി ഭർത്താവിന്റെണ്ട് ഓര് നീച്ചിട്ടില്ല
ആഹ് ഇന്ന് സ്കൂളില് പോണായിരിക്കുവല്ലോ അല്ലെ ആഹ് ഇന്ന് ഞാ
ഞായറാഴ്ച, അതന്നെ പറഞ്ഞെ ഇന്ന് ഞാറായ്ച്ച ആയോണ്ട് നമ്മളെ പണികളൊക്കെ വെയ്കും
ആഹ് നല്ല തെരക്കാവും
അല്ല തെരക്കല്ല ആഹ് അങ്ങനല്ല തെരക്കിൻ്റതല്ല അമ്മക്ക് ഒരു സാവധാനാവും മറ്റേത് പറഞ്ഞാ ഒരു ഒഴിവുല്ല രാവിലെ കെടന്ന് പെടക്കണ്ടേ എല്ലാടെ ആഹ് വെല്യ മക്ക് ക്കളാണ് അപ്പ ഓരെയെക്കെ സ്കൂൾക്ക് പറഞ്ഞയക്കുമ്പോ
ആഹ് ആഹ് അതെ ഇന്ന് പിന്നെ എന്തായാലും വൈകു എല്ലാരും പെറകി ഓടണ്ടേ എന്തെങ്കിലും കുരുത്തകേടൊക്കൊപ്പി
ആഹ് അതാണ് അതാണ് അതുണ്ട് പ്പൊ ചായ കുടിക്കെ കഴിഞ്ഞ് ഒരു കളിക്കാൻ പൊറത്തെറങ്ങി ക്ക
ആ മഴയില്ല അവിട
ഇല്ല്യല്ല്യ ഇന്ന് നല്ല വെയില ഇന്നലെ നല്ല മഴെണ്ടായിരുന്നു
ആഹ് ഇവിടെ ഇതാ കറത്തിരിണ്ട് യെടക്കണ ഞാൻ രാവിലെ എണീറ്റിട്ട് സത്യം പറഞ്ഞ എ എനിക്ക് എണിക്കാനേ തോന്നല്ല ഈ കറുത്തിരുണ്ട് കെടക്കണോണ്ടെ നേരം വെളുത്തിട്ടോന്ന് എനിക്കൊരു സംശയം എന്നിട്ട് ഞാ സമയം നോക്കിയപ്പോ എട്ട് മണിയായി എന്റെ വിചാരം. ന്ന. അഞ്ചു. മണിയ. ആറുണിയൊക്കേ ആയിട്ടേ കാണുള്ളൂ
ഏയ് ഇവിടന്ന് നല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥ
ഇവിടെ ഇന്നലെ ഉച്ചക്കേഷം നല്ല മഴയ ഇണ്ടായി ഫോണിൽ ഇങ്ങനെ അലർട്ട് മെസ്സേജും വന്നി
ആഹ് അതെല്ലാർ ആഹ് ആഹ് അതെല്ലാർക്കു വന്ന് അറിയുണ്ടല്ലോ
ആഹ് എന്റെ ഫോള് ഞാം പേടിച്ചാരുന്നുംഞാനീ നമ്മള് സാധാരണ ഈ ഫ്ലാഷ് മെസ്സേജ് ഒക്കെ വരുമ്പോലെയല്ലേ ഇത് വന്നത് പോരാത്തേനെ എന്റെ ഫ് ഫോണ് സൈലന്റരുന്നു അതിൽ കൂടി ഇത് വല്ലാത്ത സൗണ്ടില് ഇങ്ങനെ മ് വിളിച്ചപ്പോഴത്തേ ങ്ങേ പേടിച്ച് ദൈവമേ ഈ ഫോണെങ്ങാനും പൊട്ടിത്തെറികൊന്ന് ഞാൻ എന്റെ കുഞ്ഞീനെ ഉറക്കിക്കൊണ്ടായിരുന്നേ അപ്പോഴിതാ ഇത്ടന്ന് ഞാൻ പേടിച്ചു പേടിച്ചിട്ട് ഞാൻ എന്റെ ഹസ്ബൻ്റിനെ വിളിച്ചാരുന്നു അപ്പോഴു അതെ എല്ലാരും ഫോൺലും വ ന്നിട്ടുണ്ട്. ഇപ്പൊ. ഇതാ എന്റെ കൂടെയുള്ള. ആൾടെ. ഫോണിൽ ക്കെ. വന്നിട്ടുണ്ട്. അവരും പേടിച്ചിട്ടായിരിക്കണേന്ന്. ഹസ്ബൻഡ് ഡ്രൈവറാ അങ്ങനെ
ആ, ആ, ആ, ആം., അത്. അത്. വിടൊക്കെണ്ടായി. അത് അതേപോലെണ്ടായി ഞാനും ഉറങ്ങി നല്ലോണ്ണം ഉറങ്ങി എന്റെ ചെറിയ മോന വച്ചി് ഞാൻ നല്ലോണം ഉറങ്ങി അപ്പൊ ഞാാന് ചില സമയത്ത് ഞാൻ പിടുത്തം വിിട്ട് ഉറങ്ങക്ക ആകുമ്പോൾ ഞാൻ അലാറം വെക്കലുണ്ട് അപ്പൊ ഞാൻ സൗണ്ട് കേട്ടോ അപ്പ ഞാ വോനണല്ലോ രിച്ചി് അത് ഫോണന്ന് എടുത്ത് ഓഫ ആട്ടെ വല്ലരും ഞാ വെച്ചിട്ടില്ല എന്തപ്പ ഇത് വിചാരിച്ചിട്ട് നോക്കുമ്പോ അപ്പ തന്നെ ഒരു മെസ്സേജും വരുന്നുണ്ട് ജാഗ്രത ന നല്ല മഴയും കാറ്റും വരുന്നുണ്ട്തി ഇരുപത്തിനും ഈ ഇുന്നേരത്തി ഉുള്ളിലായിട്ട് തുടങ്ങുമ്പ അതേപോലെ ഇവിടെ സംഭവിച്ചു അങ്ങട്ട് മൂന്നര ങ്ങട്ട് പെഴുത മാഴിന്റെ നോ നന്നില
എനിക്ക് ആ മെസ്സേജ് വന്നപ്പോ ഇവിടെ ചെറുത് ചെറിയ രീതിയിൽ മഴയ ഉണ്ടായി വലിയ ശക്തി മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ മെസേജ് വന്ന കുറച്ച് കഴിയുമ്പഴത്തേും നല്ലതായിട്ട് മഴ
അതാണ് അത് വന്നും ചെയ്തക്കണ് പറഞ്ഞ പോലെ സംഭവിച്ചിക്കണേ ഇന്നിപ്പ നല്ല വെയിലാ നല്ല വെയില് നല്ല പുറത്തൊക്കെ എന്തതു ഇടാ
ഇവിടെ നല്ല ഇരുണ്ട് ഇടക്ക സത്യം പറഞ്ഞ നമ്മളൊക്കെ ഈ വേനൽ സമയം ആവുമ്പോൾ നമ്മളറിയ ഒന്ന് മഴ പെയ്തരുന്നെങ്കിൽ മഴ പെയ്തിരുന്നന്ന് പറഞ്ഞിട്ട് ഈ വേഴാമ്പലിന്റെ കണക്കിരുന്ന് വിളിക്കാറുണ്ട് ഏ മഴ പെയ്ത് നന്നായിട്ട വെയില കിട്ട കാരണം എ വച്ചാ തുണികളൊന്നും ഉങ്ങിട്ടൂല്ലോ മിക്ക തുണികള എടു ത്തിടുമ്പോ തണുത്തിട്ട് ഇപ്പൊ ഇതാ ഞാൻ ഈ ഇരിക്കുന്ന നേരത്തെ എന്റെ ദേവല ഐസ് കണക്ക എനിക്ക് തണക്കണണ്ട്
അത്ര നിന്നാ ഇവിടെ മഴ ഉണ്ട് പക്ഷെ ഇവിടെ നല്ലോണ്ണം മഴ പെയ്ത ങ്ങൾക്ക് തണുപ്പായിട്ടില്ല ഫനക്കെടണം
ആഹ
തണുപ്പായിട്ടില്ല
ആ ഇവിടെ തണുപ്പുണ്ട് തണുപ്പ് നല്ലോണം തണുപ്പുണ്ട് രാവിലെയും രാത്രിയും എല്ലാം തണുപ്പ ണ്ട് വെയിലായ അങ്ങനെ ഏറ്റപ്പ എനിക്ക് ഇപ്പഴ ല്ലെ വെയിലായ അതിന്റെ അങ്ങയായിട്ട് ചൂട്ടുത്തിട്ട് മറ്റ ഉഷ്ണ ജീവിക കണക്ക് വിയർത്തിറങ്ങും മറ്റേ തണുപ്പാണെങ്കിൽ അതിന്റെ ഇങ്ങയറ്റ്് ഹിമക്കരടിയ കണക്ക് പൊതച്ച നടക്കേണ്ടി വരും
ആ അതല്ല വേ തണുപ്പായാല് പിന്നെയും സഹിക്ക എന്താ വെച്ചാ പൊതച്ചിട്ടെങ്കും ഇതൊക്കെ വേരാൻ പൊള്ളലേൽക്കണ്ടല്ലോ
ഓഹ് സത്യം എനി ഞാനാണെങ്കിൽ അതിനകത്ത്ുന്ന് വെളിയിലിറങ്ങിയില്ല നമുക്ക് ഒരു നാലഞ്ചച് വട്ടം കുളിക്കാ ഞാനാണെങ്ക മൂന്നന്ന് നാലും വട്ടം എനി കുളിക്കാനോട ഇങ്ങനെ അദേഹത്തോട് എന്ത ചെയ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം കിട്ടിയ അത്രയും പറ നടക്കല്ല എന്റെ നാട്ടിലോട്ടൊന്നും ഇത്രയും ചൂടില്ല ഇങ്ങോട്ട് വന്ന ഭയങ്കര ചൂടാണ്
ആ അതന്നെയാണ് ഇപ്പം ഈ മഴയ ഇന്നൊക്കെ ഒന്നാമത് അതല്ലേ മഴ കൂതലാകുമ്പോ റെഡ് അലർട്ട് പറഞ്ഞിട്ട് സ്ൂള നട മത്തി എനിക്ക് അതാണ് ഏറ്റവും വലിയ പേടി സ്കൂളിൽ പോയാ പിന്നെ മ മ അവിടെണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെയിരിക്കും ഏ ഇതിപ്പോ ഞമ്മള് സ്കൂള ഇഴ പെയ്താ അത ഒന്ന് ഒഴവാക്ക ഈ റെഡ് അലർട്ടി സ്കൂൾ ഒഴിവാക്കുന്നത് കാരണം മഴണ്ട് പെയ്താ മക്കൾക്ക് ദീപെടുക്കും മക്കള് വെള്ളം കാണാൻ പോകും
ആഹ് ശരി ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ മറ്റേ ഈ മ മറ്റേ മുങ്ങി ഭരണങ്ങളും കാരണങ്ങളും ഒക്കെ ആഹ് അതെ
അല്ലങ്കിൽ നമക്ക് സ്കൂളിലട്ട് പറഞ്ഞയച്ച വൈകുന്നരം നോക്കിയാൽ മതിയല്ലോ വൈ
ആഹ് ശരിയാ എന്നാലും ആദിയാ ചെലപ്പിള്ളാര് എന്തെലും പോ ഒപ്പിച്ചിട്ട് പ്ര ത്തിന് അടുത്ത് പൊക്കളയും എന്നാലും ആദിയാ
പേടി ന്നെയാണ് ഇതൊക്കെ എല്ലാം കോണ്ടും
ആഹ് ആ എന്റെ ഇല്ല ചായെന്നും ചായ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണത്രേ എന്റെ ചായ കുടിക്കാനുള്ള സമയം ആയിട്ടില്ല. ആഹ് ചെറിയ ചെറിയ കുഞ്ഞാ ഇപ്പൊ ഇവനെനി ന്തായാലും ഒന്ന് ഉറക്കി എവിടെയെങ്കിലും ഒന്ന് കിടത്തിയാല്ലേ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാലും പേടിയാ ഇവൻ നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുംപ്പതെക്കും ഇ പോ ഉറക്കം പോലെ ഇപ്പ ഇപ്പോ പെട്ടെന്ന് എഴുന്നേൽക്കാനാണ്. പെട്ടെന്ന് എഴുന്നേൽക്കയും ചെയ്യും കട്ടില്ല്ലാ കിടത്ത്ന്നെ ഉരുണ്ടും മാറിഞ് ഉരുണ്ടും മറിഞ് പെ
ആന്ന് ആന്ന് അത് നല്ലോണം നോക്കണം ഈ ഉറക്കിയിട്ടും പണിയെടുക്കാനൊന്നും പറ്റൂല.
ആഹ് ശെരിയാ.
അയ്ലേറെ നല്ലത് ഉറങ്ങാ ഉറങ്ങാത്ത സമയത്ത് നമ്മടെ അടുത്ത് അവിടെ അങ്ങനെ താഴെക്കെട കെടത്തിയിട്ട് എന്തെങ്കിലുംക്കെങ്ങനെ കൊടുത്ത് കളിക്കാൻ അങ്ങനെവച്ചിട്ട് പണിയെടുക്കാനേ പറ്റുള്ളൂ എന്തെങ്കിലും പണി ചെയുംബോ.
തറേ കെടുത്താന് അയ്നക്കാട്ടിയും പേടി ഇവൻ ഇപ്പൊ ഇങ്ങനെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ മുട്ടിൽ മുട്ടില് നിക്കാൻ. ണ്ടെ മു .. മുട്ടിൽങ്ങനെ നമ്മൾ ഈ ആന കളിക്കാനൊക്കെ നിക്കൂലേ കൊച്ചുകുട്ടികൾ ആന കളി അതുപോലെ നി...
ആട്കാ അങ്ങനെങ്ങനെ ആടും ആ. ആ അതെന്റെ മോന് അങ്ങനെ തന്നെയ്ന്ന് എന്റെ മക്കളുണ്ടായിത് എന്നിട്ട് എന്താട്ടുംന്ന അങ്ങന ആടുന്നതിന്റെ സമയത്ത്. കയൊന്നാണ്ട് സ്ലിപ്പ് ആയാല് ആണ്ട് മൂന്ത കുത്തി.
ആ സത്യം ഇവർ എന്നിട്ട്. എന്നിട്ട് ഇങ്ങനെ പയ്യ പയ്യ ഇങ്ങനെ ചരിങ്ങി ഇങ്ങനെ ഇരിക്കും. ഒരു സൈഡ് മാത്രം വെച്ചിട്ട് രണ്ട് കൈ ഊന്നിട്ട് ചരിങ്ങി ഇരിക്കൂ എന്ന റ്റ അവിടന്ന് ഒരൊറ്റ മറിച്ചിലായിരിക്കും ഉരുണ്ടിങ്ങ് ഇപ്പുറത്തോട്ട് തിരിഞ്ഞങ്ങ് കിടക്കാൻ ഇത് തന്നെയാ അപ്പൊ എനി ക്ക് ഈ തറയിലാക്കിയാൽ ഇവൻ ഇത് തന്നെ കാണിക്കുകയും ചെയ്യും നമ്മളിപ്പൊ നമ്മൾ ബെ ബെഡിലായോണ്ട് അറിയുണില്ല പക്ഷെ മറ്റതാണെങ്കി തലയെങ്ങാനും ഇടിച്ചെങ്കിൽ ഓ എനിക്കാണെങ്കി ഇ ആ അന്നത്തെ ദിവസം എനിക്ക് അത് മ തി ഇവനും അത് മതി എനിക്ക് അന്നത്തെ ദിവസം ഇവൻ ഇങ്ങനെ എനിക്കങ്ങനെ കുഞ്ഞിനെയൊന്ന് നോ നോക്കീട്ടങ്ങനെ ശീലം ഇല്ലാത്തോണ്ട് പെട്ടന്ന് എന്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോ എനിക്കങ്ങനെ എല്ലാ ആദിയാ ഇവൻ കരഞ്ഞാലും എല്ലാ എനിക്ക് ആദിയ പെട്ടെന്ന് ടെൻ ഷൻ കേറും നാലാള് മുമ്പിൽ നിന്നാണ് കരണയെങ്കിൽ പിന്നെ ഞാനും കൂടി കരഞ്ഞെന്ന് പറഞ്ഞാൽ മതി ആഹ് എനിക്ക് ഇവരെ ഡെലിവറി ടൈമിലല്ലേ എനിക്ക് എന്റെ അമ്മ തന്നെ വേണം കരയണ ടൈമിലല്ലേ എനിക്ക് എന്റെ അമ്മ വേണം ഇവനെ എടുക്കാൻ എല്ലാം നഴ്സ് എന്നെ എപ്പഴും വഴക്കുപറയും അമ്മ എപ്പഴും കാണുവോ ഇത് ആ അമ്മ എപ്പഴും കാണുവോ നിങ്ങള് വീട്ടിൽ അമ്മ അങ്ങ് പോയി നീ നിന്റെ വീട്ടിലും പോയിക്കഴിഞ്ഞ് നീയല്ലേ ഈ കുഞ്ഞിനെ നോക്കണ്ടേ അമ്മ അപ്പഴും നിന്റെ അടുത്ത് വന്ന് നിക്കുവോന്ന് എന്നാൽ ഞാനാണെ ണെങ്കിൽ ഇരുന്ന് കരയുവേയും ചെയ്യും ചിരി
എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ വല്ലി മോനെ പ്രസവിച്ച സമയത്ത് വേഗം മോന് ഉണ്ടായി ഞാൻ പഠിക്കുവാ ഞാൻ ടി ടി സി അങ്ങനെ പഠിക്കണ ടൈമിലാണ് എനിക്ക് അങ്ങനെ ഞാന് വയറ്റിലുണ്ടായി എന്നിട്ട് എന്താ പറയാ നമ്മള് പ്രസവം കഴിഞ്ഞിട്ട് പാല് കൊടുക്കാൻ എടുക്കാൻ അറിയില്ല കിടത്തിയെടുത്ത് നിന്ന് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല തൊട്ടീല് എങ്ങനെ ഇടുവാന്ന് അറിയില്ല
സത്യം ഇതെന്നെ എന്റെ പ്രശ്നം.
പിന്നെ ഒരു എന്താ പറയ ഒരു മൂന്ന് മാസം നമ്മള് എന്റെ ഉമ്മാന്റെ അടുത്ത് തന്നെ അവിടെത്തന്നെയാണ് നിക്കുക മൂന്ന് മാ മാസം വരെ ട്ട് മൂന്ന് മാസം അവിടെ നിന്ന് പിന്നെ ഇവര് കൊണ്ടു വന്ന്ട്ട് ഞാന് കരയെയ്ന്. ഏടി ഇവട്ക്ക് വേർന്നത് അവിടെമ്മ കൂടെ ഇണ്ടല്ലോ? ചെയ്ത് തെരും നമ്മൾ ഒറ്റക്ക് നടക്കണ്ടേ
ആഹ് ഹാ ഹാ എനിക്കി ആ ഹലോ റേയ്ഞ്ച് പോവ്ണ്ടോച്ചി? ഹലോ.
ണ്ടോ ഒരു കുഴപ്പോല്ല കേൾക്ക്ണ്ട്.
ആ എനിക്ക് ചേച്ചി പറഞ്ഞ ഇടയ്ക്ക് ബ്രേക്ക് ആയി ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഉമ്മാന്ന് അത്ര കേട്ട
അതെല്ല ഇവുട്ത്തെ ഉമ്മ ഇന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവോന്ന് അറിയില്ലല്ലോ ഹസ് മ്മാ ആ ആ പേടി അയ്നിം പിന്നെ ഹസ്ബന്റാണെങ്കിൽ അന്ന് ഗൾഫിലും ആണ് ന്നട്ട് ഇവര് ഇങ്ങട്ട് കൊണ്ടുവെരാന്ന് ട്ട് ഞാനും ഒരുപാട് തലേന്ന് തുടങ്ങീനിം കരച്ചില് ഇൻക്ക് പേടിയാണ് എങ്ങനെയ അവിടെ നിൽ എങ്ങനെ അവിടെ നിക്കാന്നുള്ളരു നമ്മള് ഉറങ്ങ്യാ ന്റെമ്മ അവിടുത്തെ മ്മന്റെ കൂടെ കെടക്കും. ഏയ് ഞാൻ ഉറങ്ങിപ്പോയാല് കുട്ടിന്റെ മേലമ്മള് കയ്യെച്ചിണോ? അങ്ങനെയൊക്കെ ഇണ്ടാവൂലോ എന്തെങ്കിലൊക്കെ. അതൊന്നിപ്പോ ഇവിടെണ്ട ഉറക്കം അങ്ങനെ കുട്ടി ഇണ്ടായീന്റെഷം ഉറക്കം തന്നെ അല്ലാതെയി. പേടിയാണ് അമ്മൾ ഉറങ്ങിയാലും ഓൽ ക്കെന്തെങ്കിലും സംഭവിക്കോ അങ്ങനെയൊക്കെണ്. ഇപ്പൊ അതൊക്കെ മാറിട്ടോ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം ഇപ്പ ചെറിയ മോനൊന്നും ഉണ്ടായിട്ട്.
ആ പഠിച്ചു ആ ആതിനകുമ്പോ തന്നെ പഠിക്കും. ഞാനാണെങ്കിൽ കുഞ്ഞിനെ എടുക്കണെന്നെ എന്റെ ചെറുതിലാ ഞാൻ എന്തോ മൂന്നില് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എടുത്തതാ ന്ന് വെച്ചയ്ഞ്ഞാ എന്റെ കുഞ്ഞമ്മ ആ ടൈമില് പ്രസവിച്ചാ അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് തന്നെ. അയന് ഷം ഞാ അങ്ങനെ കൊച്ചു പിള്ളേരെ എടുത്തിട്ടേ ഇല്ല പക്ഷെ എനിക്കിവനെ എടുക്കാനൊന്നും മടി ടി ഒന്നും ഇല്ലായിരുന്നു എടുക്കെല്ലാം ചെയ്യരുന്നു പക്ഷെ എനിക്ക് ഇതേ സെയിം കാര്യം പാൽ കൊടുക്കാൻ എനിക്ക് ന്ന ഒരു വിധം കൊടുത്തോണ്ടിരിക്കുമ്പം നേഴ്സ് വന്ന് പറയും. ഇങ്ങനെയാണോ കൊടുക്കേണ്ടേ പൊസിഷൻ മാറ്റി ഇങ്ങനെയല്ല ഇത് കുഞ്ഞിന് പറ്റത്തില്ലന്ന് ഒരു നേഴ്സ് പറയ് ഞ് തന്നിട്ട് പോകും വേറെ നെയ്‌സ് വന്ന്‌ പറയും അത് അങ്ങനെയല്ല ഇങ്ങനെ ഇക്ക് നല്ല ഭ്രാന്താവ്ണുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എന്ന് വെച്ചാ എനിക്ക് ഞാൻ വെച്ചാ കാര്യങ്ങള്. അതായത് നമ്മൾ ഈ റിലേഷൻസ് എനിക്ക് പെട്ടെന്ന് അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ നേരത്തും എനിക്ക് അത്രയും നാള് ഞാൻ ഇങ്ങനെ എന്റെ ഫ്രീഡം എല്ലാം ആസ്വദിച്ച് നടന്നിട്ട് പെട്ട ന്ന് കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ? തെരക്കാണ് ആ ശെരി ശെരി. ആഹ്